ഹലോ
എലോ കേക്കാമോ
ആഹ് കേക്കാലോ
ആഹ്
പിന്നെ വേറെന്താ
വേറെന്തോ പരിവാടി
ഏഹ് കോളേജിലെ ഫ്രൻസൊക്കെ വിളിക്കാറൊണ്ടോ
ആഹ് എടയ്ക്കെടക്ക് വിളിക്കാറോ
വിളിക്കാറൊണ്ട്. വീട്ടിലൊക്കെ വരാറുണ്ടോ ഫ്രൻസെക്കെ
ആഹ്
ആഹാ
കോളേജിലെ ഫ്രണ്ട്സുവായിട്ടത്... അത്ര ഇതില്ല പക്ഷെ പത്തുവരെ പഠിച്ച ഫ്രണ്ട്സുവായിട്ടാണ് കൂടുതൽ
ഓ നിങ്ങടെതിൽ റീയൂണനൊക്കെ കഴിഞ്ഞായിരുന്നു പത്താം ക്ലാസില്ക്കൊള്ളവര് പ്ലസ് ടു പഠിച്ചവരെക്കെ റീ യൂണിയനൊണ്ടായിരുന്നല്ലോ
ആഹ് ഇല്ല കഴിഞ്ഞില്ല
കഴിഞ്ഞിട്ടില്ല ആ പിന്നെ ട്രൈവിംഗ് ഏതാ പഠിക്കുന്ന ടു വീലറാണോ ഫോർ വീലറാണോ ടു വീലറാ ആ ആഹ് ഏതു വരെ എത്തി ഏഹ് ലൈസൻസെടുക്കാറായോ
ലൈസെൻസെടുക്കാറായില്ല ഇപ്പൊ സ്റ്റാർട്ടാക്കിയതേള്ളൂ
ഓഹ് ഇപ്പോം എങ്ങന അങ്ങനെണങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ തുടങ്ങിയോ
ആ ചെറുതായിട്ടക്ക ഓട്ടിക്കും
ആഹാഹാ സ്വന്തായിട്ടൊണ്ടോ വണ്ടി വീട്ടില്
ഇൽ ഇല്ല സ്വന്തായിട്ടില്ല
ഓ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്നയാണല്ലേ
ആഹാ...
ഉംമ് പിന്നെ
ചേച്ചിക്ക് ടൂവീലറോട്ടിക്കാനറിയൊ?
ഓ എനിക്ക് ടു വീലറോട്ടിക്കാനറിയാ എനിക്കുണ്ട് സ്വന്തായിട്ടൊരു വണ്ടിയൊണ്ട്
ആ ആ
ഹോ
നിങ്ങൾക്ക് റീയൂണിയനൊന്നുല്ലായിരുന്ന്
ഓ റീയൂണിയൻ കഴിഞ്ഞായിരുന്നു പത്താം ക്ലാസിന്റെ കഴിഞ്ഞായിരുന്നു പ്ലസടുന്റേം കഴിഞ്ഞായിരുന്നു. ഡിഗ്രീടേം കഴിഞ്ഞായിരുന്നു.
ആഹ് ആഹ്
മ്ഹ് എല്ലാം കഴിഞ്ഞായിരുന്നു.
എങ്ങനെണ്ടായിര് ന്നു?
അ ഒന്നിനും പോവാൻപറ്റിയില്ല പോയില്ലായിരുന്നു. ഉംമ്...
ഫ്രണ്ട്സിനെയൊക്കെ മിസ്സെയ്യാറില്ലേ?
അ ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ട് മ് പോവാൻ പറ്റിയില്ലാ. ഇത് മോന് ഇച്ചിരി വയ്യായികണ്ടായിര്ന്ന് അപ്പ അവന് ഒരു ട്രീറ്റ്മെന്റ് കൊടു ത്തൊണ്ടിരിക്കായിരുന്നു അപ്പം അതിന്റെടയ്ക്ക് പോവാവുള്ളൊരു സമയം കിട്ടിയില്ലതാണ് യഥാർത്ഥത്തിൽ നടന്നത്. മ് ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ട് ഏഹ് മെസ്സേജിടാറുണ്ട് ഇപ്പം പിന്നെ ഇതൊക്കെ ഉള്ളതോണ്ട് ഫേസ്ബുക് വാട്ട്‌സപ്പക്ക്ള്ളതോണ്ട് ഏ സമയത്ത് വേണരുമായിട്ടും കോൺടാക്ട് ഉണ്ടല്ലോ അതോണ്ട് പിന്നെ പ്രശ്നമില്ല രുവായിട്ട്ങ് ഏഹ് ഇതുണ്ട് കോൺടാക്ട്ടുണ്ട് മ് പിന്നെ വേറെഎന്താ? ഏഹ് എന്തേ ത്തിലെ ജോലിയാ നോക്കുന്നേ ങേ ഇത് ബീകോം കഴിഞ്ഞിട്ടുള്ള എങ്ങനെ അക്കൗണ്ട്സ് പരമായിട്ട് ട്ടുള്ള കാര്യങ്ങളാണോ നോക്കുന്നേ അതോ അല്ലാ ത്തെന്തേലും ഉം ജോബാണോ നോക്കുന്നെ
അക്കൗണ്ടിങ് ആയിട്ടുള്ളത് തന്നെ നോക്ക്ന്നേ...
നോക്ക്ന്നെ ഓ.. പ്ലസ്ടുവിനും എങ്ങനായിരുന്നു കൊമേഴ്സായിരുന്നോ?
ആഹ് കൊമോഴ്സായിരുന്നു.
ഓഹ്... ഉം പിന്നെ എല്ലാ പേപ്പറും കിട്ടിയായിരുന്നോ?
ആഹ്
കിട്ടിയ ആഹ് ആഹ്
ചേച്ചിയേതായിരുന്നു പ്ലസ് റ്റൂന്
ഞാൻ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസായിരുന്നു ഡിഗ്രി ബി എ ആയിരുന്നു ബി എ ലിറ്ററേച്ചർ ആയിരുന്നു.
ആഹ്.
ഉം പിന്നെവേറെന്താ വീട്ടില് കുഞ്ഞുങ്ങളൊന്നുല്ലലെ? വേറെ അടുത്തുള്ള ഇല്ല ഇല്ല ആവ് സമയം പോവാൻ ആഹ് ആഹ് അഹ് ഓഹ് വീട്ടിലപ്പം ചുമ്മാതെ വെറുതെ ഇങ്ങനെ ഇരിപ്പ് തന്നെയാ
ആഹ്
ചേച്ചിയായിട്ടൊക്കെ കൂട്ടാണോ നന്നായിട്ട്.
ആഹ് ചേച്ചിയായിട്ട് കൂട്ടാ
ആഹ്ഹ പിന്നെ വേറെന്താ അമ്മക്ക് ജോലി എന്തെലും ഉണ്ടോ ഓഹ് അതെ ഉം ഓഹ് പിന്നെന്താ ഉം അപ്പ അമ്മേത് ഉച്ചക്ക് എന്തൊക്കെണ്ടായിരുന്നു കറികളൊക്കെ
ഉച്ചക്ക് ഒരു നൂല്കെട്ട് ഉണ്ടായിരുന്നു അപ്പ അതിന് പോയാണ് കയിച്
ഓഹ് വീട്ടിലൊന്നും ഉണ്ടാക്കിട്ടില്ലെ ഓഹ് ഉണ്ടാക്കി ആഹ് അ അ അടുത്തായിരുന്നോ
ആഹ് വീടിന്റെ അടുത്തായിരുന്നു
ഓഹ് സദ്യൊക്കെ ഇഷ്ടമാണോ
ആഹ് സദ്യ ഇഷ്ടം
ആഹ് നോൺവെജ്ജ്ക്കെ ഇഷ്ടാണോ ഉം ഉം ഉം
അത്രെ ഇതില്ല എന്നാലും കഴിക്കും
ഓഹ് ഇന്ന് സൺഡേ ആയിട്ട് എന്തേലും എഹ് സ്പെഷ്ല് എന്തേലും അങ്ങനെ എന്തേലും ഏഹ് രാത്രിയിലത്തേക്ക് കാണോ ചിക്കനോ എങ്ങനെണ്ട്
ഇല്ല ഇല്യ
അപ്പ ഞായറാഴ്ച ദിവസം അങ്ങനെ എടുക്കാറൊന്നൂല്ലോ ചിക്കനൊന്നും
ഞായറായ്ച്ച സ്പെഷലുള്ള ദിവസെ എടുക്കുള്ളൂ അല്ലാതെ ചുമ്മ എടുക്കൂല
എന്തെങ്കിലും സ്പെഷലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കി മാത്രം എടുക്കു ഈ ഈസ്റ്റേൻനോക്കെ എടുക്കാറുണ്ട് അലോ ആഹ് അവടെയോ
ഓഹ് പിന്നെന്താ ചായകുടി ചായ ടിയൊക്കെ നേരെ
അവിടെ ഇന്ന് സ്പെഷ്ല് ഒന്നൂല്ലെ
സ്പെഷ്യല് എഹ് ഇല്ല അല്ലെങ്കി സൺഡേ ആയൊക്കെ ഈ ചിക്കനും എന്തെങ്കിലുക്കെ എടുത്ത് ക്കാറുണ്ട് പക്ഷെ ഇന്ന് ഒന്നും ഇല്ലായിരുന്നു ഇന്ന് നത്തോലി
ആഹ്
മീനായിരുന്നു പിന്നെ തോരനു ആയിരുന്നു ങ്ങനെ ആഹ് അപ്പൊ മീനും തോരനുഅയിരുന്നു ഇപ്പം മീനൊക്കെ കിട്ടാനൊക്കെ ഇത്തിരി ക്ഷാമമാണോന്ന് തോന്നുന്നു
ആഹ്
ടില്ലാന്ന് തോന്നുന്നു പിന്നെ ടിവിഒക്കെ കാണാറുണ്ടോ
ആഹ് ടി വി കാണാറുണ്ട്
ഓഹ് ഏഹ് എങ്ങ എങ്ങനെ
സിനിമയൊക്കെ വരുമ്പം ഇല്ല സിനിമ പുതിയ സിനിമകളൊ ക്കെ എടയ്ക്ക് വേരുല്ലോ അപ്പോ കാണും.
കാണആഹ് സിനിമയാണോ ഇഷ്
ഉം ആഹ്
ആരെ മലയാള സിനിമയാണോഷ്ടം തമിഴാണോ ഹിന്ദിയണോ ഇംഗ്ലീഷ് ഏത ഭാഷ് ഏത് ഭാശെഷ്ടം
ഞാൻ കൂടുതലും ഈ ആനിമീസ് ഉണ്ടല്ലോ ആനിമീസ് അറിയ് അറിയാമോ ഏഹ് ആഹ് ആഹ് അതാണ് കാണുന്നത്
ഹലോ
അതാണ് കാണുന്ന അനിമീസൊക്കെ
അനമീസാ ഓ ഇപ്പൊ കേട്ടുടായിരുന്നു റേഞ്ച് പോയന്ന് തോന്നുന്നു ഉം പിന്നെ ഹേപാട്ടൊക്കെയോ
പാട്ടൊക്കെ കേക്കാറുണ്ട്
കേക്കാറുണ്ട് ആ അഹ് ആഹ്
ആഹ് ചേച്ചി കേക്കാറില്ലേ പാട്ട്
പാട്ട് കേക്കാറുണ്ട് പാട്ടൊക്കെ ഇഷ്ട്ടാ പാ - ‌ ഇഷ്ടപിന്നെ എന്റെ വീട്ടില് ടിവിയില് എപ്പോഴും ടി വി ഇട്ട ഉടനെ മോന് കാർട്ടൂൺ കാണണം അത് അങ്ങനാ ഹസ്ബന്റ് വരുമ്പോ മാത്രം ഹസ്ബന്റിന് ആണെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ആ ഇഷ്ടം എനിക്ക് സിനിമ കാണാന ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാ ഉം അങ്ങനെ പിന്നെ വേറെ എന്താ പറയാ സ്കൂളില് എങ്ങ ഇത് സ്കൂളിലാണ് കോളേജിൽ എങ്ങനണാ പോകുന്നേ ഇത് കോളേജിന്റെ ബസ്സുണ്ടോ വാനുണ്ടോ അതോ ആ അല്ലാതെ ബസ്സിലാണോ പോകുന്നേ
കെഎസ്ആർ ടി സിയിൽ തന്നെ
ഓ ദൂരമുണ്ടോ സ്കൂ വീട്ടിന്ന് ഒരുപാട് ദൂരുമുണ്ടോ കോളേജിലോട്ട് പോവാനായിട്ട് അടുത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ കൂടെ വരാനായിട്ടൊക്കെ
ആഹ് ഇത് അടുത്തന്നില്ല പക്ഷെ കൊറച്ച് ദൂരം പോകുമ്പോഴത്തേനും ഉണ്ട്
ഓഹ് ഓഹ്
ആഹ്
പിന്നെ വേറെയെന്താ
പിന്നെ അവിടെ ഇന്ന് രാത്രി എന്താ കഴിക്കാൻ
ഇവിടെ ഇന്ന് കാപ്പിയ കാപ്പിയാണ് ദോശ മോന് ദോശയാ ഇഷ്ടം കൂടുതൽ അപ്പം മോന് ദോശ ഇണ്ടാക്കണം ഹസ്ബന്റിന് പുട്ട് ഏ എനിക്ക് ചോറ് ഇങ്ങനെ മാറി മറിഞ്ഞോക്കെ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കി ചോറ് കഴിക്കും ആ മോന് ദോശ അവൻ ചോറ് കഴിക്കത്തില്ല രാത്രി അവന് ദോശ തന്നെ വേണം ഉച്ചയ്ക്ക് മാത്രമേ അവൻ ചോറ് കഴിക്കത്തെള്ളൂ ഉം അങ്ങനെ ഉം വേറെ സ്പെഷ്യലൊന്നുല്ല ഉം ഇതൊക്കെ തന്നെ
പിന്നെ
മോന് എന്ത് ചെയ്യുന്നു
എന്തൊക്കെ
മോൻ ഇപ്പം എന്ത്
മോന് എൽ കെ ജിയിലാ എൽ കെ ജിയിലാ പഠിക്കുന്ന
ആഹ് ആഹ്
ഉം ഉം
ഇപ്പൊ ഹസ്ബന്റ് ഇപ്പൊ എന്ത് ചെയ്യുന്നു
ഹസ്ബന്റ് കോൺട്രാക്ട് വർക്കാ
ആഹ്
ഉം ഉം പിന്നെ വേറെയെന്താ ഉം
ചേച്ചി എന്താ ചോദിക്കാൻ വന്നേ
അല്ല ചോദിക്കാൻ വന്ന് അപ്പോഴ ഇത് ചോദിച്ചത്
ആഹ് ആഹ് വെക്കാൻ പുറത്തോട്ടൊന്നും ട്രാവൽ ചെയ്യാനൊന്നും പോവത്തില്ല
ഓ പൊറത്തോട്ട് മോനെയും കൊണ്ട് പാർക്കിലൊക്കെ ഇടയ്ക്കിടക്ക് പോവാറുണ്ട് പാർക്ക് പോവാറുണ്ട് ബീച്ച്ക്ക് പോവാറുണ്ട് ഏ പിന്നെ ഇത് പോലെ അല്ലാതെയൊക്കെ ചെലര് ങ്ങനെ ദൂരോട്ടൊക്കെ പോവാറുണ്ട് ഇതുപോലെ ഏ ക്ഷേത്രങ്ങളിലൊ ഒക്കെ ഉും ദൂരെള്ള ക്ഷേത്രങ്ങള്- ആഹാ പോവാറുണ്ട് ഇടക്ക് മൂകാംബിക പോയ പോയാരുന്നു. ഗുരുവായൂര് പോയാരുന്നു ഇങ്ങനെയൊക്കെ ആ പോവാറ്ണ്ട് ഇടക്കൊക്കെ. ആ പിന്നെ പാർക്കിലൊക്കെ മോനെംകൊണ്ട് പാർക്കിലൊക്കെ കൊണ്ടു പോവാറുണ്ട്.
ഓ ഓഹൊ
ഉം ഉം.
അല്ല ശിനിമയൊന്നും കാണാൻ പോവാറില്ലേ?
സിനിമ കാണാൻ മോനിത്തിരി വികൃതിയ. അവൻ ചിലപ്പോ ഇരിക്കണ ഇരിക്ക സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരു റിസ്ക് ഇതുവരെ എടുത്തിട്ടില്ല. സിനിമ കാണാൻ പോയാൽ ചിലപ്പോ അവിടെ ഇരുന്നും കൊണ്ട് കരയെ അല്ലെങ്കിൽ പുറത്തു പോണോന്നറ്റം പറഞ്ഞാലോന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ സിനിമയ്ക്കൊന്നും ഇതുവരെയും പോയിട്ടില്ല.
ഓഹൊ
ഉം.. പിന്നെ പോയതില് വെച്ച്
ശെ ശെരി ശെരി വിളിക്കാവേ?
ആ ആ